ഹലോ എന്തോക്കണ്ട് വർത്താനം
അങ്ങനെ പോവന്ന്
എന്താ അവസ്ഥ അവിടെ കാലാവസ്ഥക്കെ അവസ്ഥ
കാലാവസ്ഥ ഇപ്പം തണുപ്പാണ് ഏ മഴയൊക്കെ ആയൊണ്ട് അങ്ങെ തണുപ്പില അങ്ങനെ പോകുന്നു പിന്നെ രാവിലെ ചു ചൂടക്കാവ്മ്പ പ്പിന്നെ ചൂടാവും
അതെതെ. മയക്കാലാവാണ്ട്പ്പൊ പ്രശ്നങ്ങളന്നെ രോഗോം കൂടുതലല്ലേ. നാട്ടിലൊക്കെ ഫുള്ള് പനീം കാര്യങ്ങളെക്കെയാണ്. അവിടൊ
അ ഞങ്ങ നാട്ടില്ണ്ട്. ഒരാക്ക് ഏഏ ഷിഗല്ലാന്റ ഒര് ലക്ഷണങ്ങള് കാണണൊണ്ട് അപ്പോ മെമ്പറൊക്കപറഞ്ട്ട്ണ്ട് നല്ലപോല സൂക്ഷിക്കാനും ക്കെ നോക്കി ചെയ്യാനൊക്ക പറഞ്ഞിട്ടുണ്ട്
ഈ മയക്ക മയക്കാലംകൊണ്ടിങ്ങക്ക് അവിടങ്ങളെ അവിടെ ബുദ്ധിമുട്ട് കാര്യങ്ങള്ടൊ വേറെന്തേലും വെള്ള പ്പൊക്കോ അങ്ങനെ കാര്യങ്ങളെന്തേലുണ്ടായിട്ടൊണ്ടോ ഇന് മുമ്പ
ഞങ്ങക്കങ്ങത്തെ പ്രശ്നൊന്നുല്ല ടുത്തിന തോട് അങ്ങനത്ത സാനങ്ങളക്ക്ണ്ട് അങ കൊളണ്ട്. അങ്ങത്ത പ്രശ്നങ്ങളൊന്നുത് വരെണ്ടായിട്ടില്ല പിന്നെ അ താണ്. വെള്ളൊക്കൊയിച്ച് പോന്നത് പ്രദേശാണ് ഞങ്ങളവിടെക്കുള്ളത്. ങ്ങളവിടെയെങ്ങനെയാ ഇണ്ടോ
ഇവിടെം കൊയപ്പില്ല. ഞങ്ങടവിടെ ഈ പറഞ്ഞാതിരി ഹൈറ്റ്ള്ള പ്രദേശാണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുല്ല. ഓരോരോ സലങ്ങള് നോക്ക്ആണെങ്കി വെള്ളം കേറീട്ടും അതുപോലതന്നെഅ ഈ തോടും പുയേക്ക നെറഞ്ഞൊയ്കണ ഇത് എന്തൊക്ക നമ്മള് കണ്ടിട്ടൊണ്ട്. അപ്പ അങ്ങന പ്രശ്നങ്ങ ളൊന്നും ഞങ്ങള നാട്ടില്ല. അത ഞാൻ ചോയ്ച്ചെ. പിന്നെ ഈ മയക്കാലത്ത് പിന്നെ കൃഷിയിടങ്ങള് നശിച്ച് പോന്ന സംഭവക്ക ഞങ്ങളെ നാട്ടിൽ സംഭവിക്ക്ന്ന്ണ്ട്. നിങ്ങള അവിടക്കെങ്ങനെയാണ് ഈ കൃഷികളും കാര്യങ്ങളു
ഞങ്ങളവ്ടങ്ങനെ കൃഷികള് ത്രെള്ള സ്ഥലൊന്നുല്ല വീടിന്റെ തായേ ഭാഗത്ത്‌ കൊർച്ച് പാടും അങ്ങൻത്തെക്കൊള്ളു വയല് അങ്ങൻത്തെ സാനങ്ങളൊള്ളു അല്ലാതെ കൃഷിയായിട്ട് ഞങ്ങളെ വീടിന്റെട്ത്തൊന്നുല്ലട്ടോ കൊച്ച് തായോട്ട് വാഴ അങ്ങൻത്തെ കൃഷി ചെയ്യ്ന് ഒള്ളു അല്ലാതെ വെള്ളത്തിന്റെ ര് തങ്ങട്ട് വന്നിട്ടില്ല ഉം അവടെ ഓര്ക്ക് കൊച് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടാകും വാഴക്കെ കൊറേ കാറ്റത് ചെരിഞ്ഞു വികും അങ്ങനെക്കെ ഒര്ത്ണ്ട്
അതെ പൊലെ പ്പ മഴക്കാലത്തെ കുർച്ച് പറയാണെങ്കിൽ അതെ പോൽ ങ്ങള്
വെൾ വെള്ളത്തി ക്ഷാമണ്ടായ്രുന്ന് ട്ടൊ ഞങ്ങളിപ്പട് ക് കൊയൽ ക്കിണറ് കുത്തി തന്നു അന്ന് നല്ല വെള്ളെണ്ടേനി പിന്നെപ്പോ വേനലായോണ്ട് വെള്ള നല്ല കൊർഞ്ണ് ത്ക്ക് കെർയാലൊക്കെ നല്ല ചൂടന്ന
അതെ തെ ചൂട് ഒരക്ഷില്ലല്ലോ പ്പ എ ഇല്ലാത്ത വീടുകള ഇില്ല കാരണം എ സി മസ്യായിക്കണം കാരണം നമുക്കിപ്പോ ഈ ചൂടിന്റെ ഒരു ഇതുകൊണ്ട് തന്നേണ് എല്ലാർക്കും ഈ എ സിയും കാര്യങ്ങളെല്ലാം നടക്കണില്ല എ സി കൂടുതൽ വെച്ചൊണ്ടിപ്പോ കൂടുതൽ ചൂട് കൂടിക്കണ പയേ പോലെ ചൂടന്ന ഈ രാവിലെ ഒരു എട്ട് മണീടെ വെയിലന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തെ വെയില് നിക്കണ പോലെയൊക്കെയാണ് ഇപ്പോ തോന്നണത് മറ്റേതൊക്കെ രാവിലെ ഒരു എട്ട് മണീന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പുറത്തിറങ്ങി നടക്കാവുന്ന ഒരു അവസ്ഥയാന്നു ഇപ്പൊ ഈ എട്ട് മണിക്ക് പോലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ ചൂടാരുന്നു ആ ടൈമിലൊക്കെ ഇപ്പൊ ഇപ്പൊ പിന്നെ ആ
ഇപ്പ എല്ലാരും പൊറത്തിറങ്ങുമ്പോ കൊടൊക്കായിട്ട് പൂവാ ഭയങ്കര ചൂടിന്റെ സൂര്യാഘാതം ഏറ്റിട്ടന്നെ കൊറേ ആൾക്കാർക്ക് പ്രശ്നങ്ങളി ണ്ടായിട്ടുണ്ടല്ലോ ചൂടിന്റായിട്ട് അത്ര നല്ല ചൂടല്ലായിരുന്നോ അപ്പൊ അതിതൊക്കെ മഴയാകുമ്പോ പിന്നെ അത്ര ഇതില്ല പിന്നെ മഴയാകുമ്പോ ഇടിമിന്നലൊ ഒക്കെ വരുമ്പോളാണ് പ്രശ്നം വരുന്നത് അതായാലും കൊറെ പ്രശ്നങ്ങളന്നെയല്ലേ ഇപ്പൊ എങ്ങനെണ്ട് കാലാവസ്ഥത്
തീർച്ചയായിട്ടും ഇടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പ നമ്മള ങ്ങക്ക് ഈ മഴക്കാലത്ത് ഇടി ഇടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ആണ് ഇടിമിന്നല് കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാര് മരണപ്പെട്ടിടുന്നു നമ്മള് അറിയുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പൊ അതൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത്. കാലാവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥ പരമായി ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും വരുണ്ട് ഇപ്പ ഇ ഹോസ്പിറ്റലിൽഒക്കെ ഫുള്ള് ഫുള്ളായിട്ട കടക്കിനെ കാരനെന്താച്ചാ ഈ പനി ഒരുപാട്ൾക്കാരൊക്കെലതത് കാലാവസ്ഥന്റെ ഒന്ന് ചെങ്ങാവനെയാണ് മയ വെയില് അതുപോൽത്തന്നെങ്ങനെ മാറിമാറികൊണ്ടല്ല വെന്നില്ല പ്രശ്നം കൊണ്ടാണ്പിന്നെ അതുപോലെതന്നെ ഈ മഴക്കാലാംകൊണ്ടും നിങ്ങൾക്ക് വേറെ നിങ്ങളെ നാട്ടില് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇതിന് മുമ്പ് ണ്ടായിട്ടുണ്ടോ
മഴക്കാലത്ത് അങ്ങനെ പ്രശ്നയൊന്നുമില്ല ചൂട കാലത്ത് കുറെേ ആൾക്കാർക്ക് വെള്ളത്തിന്റെ പ്രശ്നയുണ്ടായിട്ടുണ്ട് മഴക്കാലത്ത് അങ്ങനെ ഇതായിട്ടില്ല മഴക്കാലത്ത് ഈ വെള്ളമൊക്കെ ഉണ്ടാവുന്ന കൊണ്ട് അത്ര പ്രശ്നം വരുന്നില്ല പിന്നെ ഞങ്ങളുടെ വീട്ന്ന് പറഞ്ഞാല് അങ്ങനെ തീരെ കുഴപ്പൊന്നും ഇല്ലാത്ത വീട് സ്ഥലണ് പിന്നെ എങ്ങനെയാണ് പറയാൻ പറ്റില്ല മണ്ണ് ബസിൽ അങ്ങനെ ഞാൻ എല്ലാ സ്ഥലല്ല നിരപ്പായിട്ടുള്ള ഒരു സ്ഥലയാണ് പിന്നെ ഞങ്ങൾ വീടിന്റെ അടുത്തത്തൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് കുളയുണ്ട് അങ്ങനത്തെ ഒരു ഇതള്ളു എല്ലാം ഇവരെ കേട്ടിട്ടില്ല എവിടെ പിന്നെ കൃഷിയൊക്കെ നിക്ക അങ്ങനെ പോയില്ല സുഖ കുറെേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം വെള്ളമല്ലാത്ത ഉഷ്ണം അങ്ങനെ കൊറെ ആൾക്ക ചൂട് സൂര്യാഘാതമായിട്ട് കുട്ടികക്കൊക്കെ അങ്കലാവാടിയിലൊക്കെ ഭയങ്കര മക്കൾ ഇരിക്കാൻ പറ്റില്ലേ ചൂടയായൊണ്ട് കുറെലീവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂട് കാരണം ഒരാഴ്ച ലീവെന്ന് കുട്ടിആൾക്ക് അങ്കലാവാടിൽ വരണ്ടന്നൊക്കെ പറഞ്ഞിട്ട് അവടെ അത്രയും ചൂട് മക്ക വരെ വാങ്ങാൻ പറ്റാത്ത അവസ്ഥ ആണ്. ഇപ്പൊ മഴയയോണ്ട് ഇത് ലീവ് ഒന്നും കിട്ടിട്ടില്ല മലപ്പുറം ജില്ലേക്ക് ഇനി എന്താ എങ്ങനെ അറിയൂല മഴെന്റത് എങ്ങനെ അറിയിലല്ലോ
അതെ അതെ തീർച്ചയായിട്ടും ഇല്ല ഇവിടെ വേനൽക്കാൽത്ത് ഈ പറഞ്ഞമരി അംഗനവാടിയൊക്കെ ലീവന്നാര്ന്നു. പിന്നെ അതുപോലെ തന്നെ ഈമ ഈ സൂര്യാഘാതത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു നാട്ടില് ഒരുപാട് ജോലിക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ ഒരു ചൂട് കാരണം കാരണം അവര് എങ്ങനെ ജോലിക്ക് പോക കാരണം അവരുടെ ടൈമിങ്ങും മാക്സിമം ആൾക്കാര് മാക്സിമം ആറ് മണിക്കൊക്കെ ഡ്യൂട്ടി സ്ഥലത്ത് എത്തീട്ട് പൊറത്ത് ത്തുള്ള വർക്ക് ചെയ്യുന്നോലൊക്കെ ആറ് മണിക്ക് ഡ്യൂട്ടി സ്ഥലത്ത് എത്തിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് കേറ്അ പിന്നെ മൂന്ന് മണിക്കൊക്കേണ് ജോലിക്ക് ഇറങ്ങി കാരണം അങ്ങനെ ഈ ചൂട് സഹിക്കാൻ വയ്യായിട്ട് അതേ അതിനേക്കാളും താണ് നമ്മളെ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ബാലവാടി അംഗണവാടിയൊക്കെ ഒക്കെ ഈ ടെറസ് ചൂടായിട്ട് അവരെ
ആ
അതെ, അതെ, താങ്ങാൻ പറ്റാത്ത അവസ്ഥക്കെ ഉണ്ടായിണ്ട്. അതോണ്ടെന്നെ, അതുകൊണ്ട് ലീവ് കൊടുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മദ്രസും ഇതേമായ്ര് തന്നെ ഒരു ഈ പിന്നെ രാവിലെ ആവോണ്ട് വലിയ പ്രശ്നം ഇല്ലാത്തോണ്ട് ന്നാലും ഒരുപാട് ലീവൊക്കെ കൊടുത്തിട്ടുണ്ടാർന്ന് കാരണം ഈ രാ പിന്നെ നമുക്ക് താങ്ങുന്നയിലും ചൂടാണ്. പകല് പിന്നെ ഒരു ആറ് മണി, അഞ്ച് മണി, ആറ് മണി, ആ ടൈമിലാണ് കെറച്ചെങ്കി കൊറച്ച് തണുപ്പ്. പക്ഷെ പിന്നിം നമുക്ക് ആ ചൂട് അതേ ചൂട് പിന്നിം വരുന്നതൊക്കായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞ മായിരി ഇങ്ങളവിടെ ഞങ്ങളോടിം വെള്ളത്തിന് ഭയങ്കര ഏരിയാണ്. കാരണം ഒരുപാട് ഈ പഞ്ചായത്തിന്റെ ഭാഗ ഒരുപാട് ടാങ്കിലൊക്കെ വെള്ളായിട്ട് ഈ ഇതിക്കൂടി നാട്ട്കൂടി ഒക്കെ വരുക്കെ ചെയ്തിട്ടുണ്ട് അതോട്ടന്നെ ഒരുപാട് ആൾക്കാർക്ക് സഹായി
ആ അങ്ങനെ അങ്ങനെ വെര്യാണെങ്കില് കൊഴപ്പില്ലേന്നു വെള്ളത്തിന് മഴ ത പിന്നെ ആ പ്രശ്നാട് കഴിഞ്ഞു അങ്ങനെ ഒര് വെള്ളത്തിന്റെ ക്ഷാമത്തിന്റെ ഒരിതന്നെണ്ട് പിന്നെ അസുഖങ്ങളാണ് കൂടുതൽ മഴ പെയ്യുമ്പോ ഇണ്ടാവ. മക്കക്കായാലും പകർച്ചവ്യാധിപ്പനിയാള് കൊറേണ്ടായി വര് ന്നണ്ട് ഹോസ്പിറ്റലിലെ ആശുപത്രിയിലൊക്കെ എത്താണെങ്കി വയങ്കര തെരക്കാണ് ഇപ്പം ഫുള്ള് പനിയായിട്ട് ഉം
പർഞ്ഞമാരി നമ്മുടെ ഈ ഈ മഴ ഈ മഞ്ഞ്കാലത്ത് പിന്നെ ഈ ജലദോഷം അങ്ങൻത്തെ പ്രശ്നൊള്ളൂ പഷേ ഇപ്രാശ്യം മഞ്ഞ്കാലം കൂടുതലായിട്ട് ണ്ടായിട്ടില്ല കൂടുതലായിട്ടും മഴ വെയ് വെയില് ആ ഒര് ഒറ്റ ഒര് രണ്ട് കാലാവസ്ഥയായിട്ട് മാറിയ ഒരു സാഹചര്യാണ് ഇപ്പത്തെ ഈ കാലഘട്ടം കടന്നു പോകുന്നത്. കാരണം എത്ര പെട്ടെന്ന് ഈ മാസങ്ങളും ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോണേന്ന ന്നെ അറിയ്ണില്ല പക്ഷെ അയില് ഒരുപാട് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇന്നെന്നെ നമ്മുടെ വയനാട് ഈ ഇത് മഴക്കാലം കൊണ്ടുണ്ടായിന്ന ബുദ്ധിമുട്ട് നമുക്ക്
ഓ അത് വയങ്കര ഇതായി പോയി അത് ഭയങ്കര തന്നെ ഭയങ്കര ഇതായിയി വയനാട് അത് ഒരിക്കലും മറക്കാ പ കാത്തേ ഒര് ഇത് കാലായിപ്പോയി വിചാരിക്കാത്ത ഒരിത് ആരും വിചാരിച്ചിണ്ടാവില്ല അത്ര ആൾക്കര് മരിക്കും അത്ര ആൾക്കാർക്ക് ഇത് അവർക്കെ പോയില്ലേ അവർ ആർക്കും ഇല്ലാതെ ആൾക്കാരൊക്കെ പോയില്ലേ അത്ത അങ്ങനെന്നും മഴ വരാ വരാക്കാ നല്ലത് കാരണം ഇന്ന് പെയ്ത് പോവല്ലാതെ ആ ഇങ്ങനെയൊക്കെ പെയ്താല് ഇനി അവിടെ എന്തൊക്കെ ണ്ടാവുന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാവും ഇങ്ങനെയൊക്കെ പെയ്താല് ചൂട് പിന്നിം നമുക്ക് സഹിക്കാ ഇത് മഴയാവുമ്പളാണ് കൊറേ നാശനഷ്ടങ്ങളൊക്കെ വരുന്നത് ഒര് സുനാമിയും വെള്ളപ്പൊക്കും വീട് ഒക്കെ ഒക്കെ പാടെ വരുന്നത് ഈ മഴയത്താണ് വേറും പേടിക്കാനൊക്കെള്ളത് നമ്മക്ക്
അതെ ഇങ്ങൾ പറഞ്ഞത് ശെരിയാണ് കാരണം അ ഹാ ഈ മര ഇം മയ തന്നെ ഈ കാറ്റും തൊക്കെ ആയിട്ട് ഈ മരങ്ങൾ പൊട്ടി അതുപോൽതന്നെ കറണ്ടില്ലാതെയിരിക്ക അതുപോലെ തന്നെ പക്ഷെ മഴ ഇല്ലായി കഴിഞ്ഞാൽ നമ്മള ആ നമക്ക് വെള്ളത്തിന് വേറെ വഴില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയും വെള്ളം മഴ ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറു മാസം മഴ ഉണ്ടാവോണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ വെള്ളത്തിന് ക്ഷാമല്ല ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളക്കെ സംബന്ധിച്ച് നോക്കാണെങ്കി അവർക്ക് കുളി നനയൊന്നുല്ല കാരണം എന്താ വെച്ചാ അവർക്ക് ഈ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറവാണ് അവർക്ക് ഈ കടൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു പക്ഷെ എത്ര ശുദ്ധീകരിച്ചാലും നമുക്ക്
ഇല്ല ഞങ്ങ ഈ പ്രദേശത്ത് മഴക്കാൽത്ത്ള്ള ബുദ്ധിമുട്ടൊന്നും ഇത് വരെ കേട്ടിട്ടില്യാ പിന്നെ ഓരോ കൃഷി നശാണ് ഏറി വരുന്നത് അല്ലാതെ പ്രശ്ന പിന്നെ രാ പ്പൊതക്കോ ഷിഗല്ലാത് മറ്റേൻ്റെ വര്ന്ന്ണ്ട്
ആഹ് ആഹ്
പിന്ന പിന്നെ രാമനാട്ടുകാരുടെ പ്പടുത്ത് നിപ്പെന്റെ ഒരു പ്രശ്നം വരുന്ന്ണ്ട് ഞങ്ങടെ കൊറച്ചെടുത്തന്നെയാണ് രാമനാട്ടുകരയിൽ നിപ്പ ഒര് ഒരാൾക്ക് സ്ഥിതീകരിച്ചിട്ട്ണ്ട് അല്ലാത്തൊരു ഹ് ഇത് വന്നിട്ടില്ല പിന്നെ എല്ലാർക്കും പനി മക്കൊക്കെ ചെ ചെറിയ മക്കൊക്കെ പകർച്ചപനി ഇണ്ടാവുല്ലാതെ വേറെ ഒന്നും ഇതുവരെ ഇതായിട്ടില്ല
അതെ അതെ തീർച്ചിയിട്ടും അങ്ങനൊക്കെ തന്നെയാണിപ്പോ നമ്മുടെ കാലാവസ്ഥ ആയിട്ടുള്ള പ്രശ്നം പിന്ന അല്ലാതെ പ്രത്യേകിച്ച് വേറെ കൊയപ്പൊന്നുമില്ല എന്നാൽ പോലും ഈ മാറി മാറി വരുന്ന കാലാവസ്ഥ അത് തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട് തീർച്ച ആയിട്ടും ഞാന് ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒര് ദിവസം വിളിക്കണ്ടെട്ടോ എന്നാ ശെരിട്ടോ
ആഹ് ആഹ് ഒക്കെ ആഹ് ശെരിന്നാ